ഹലോ
ന്താ പണി
ഒന്നൂല്ല
പണികളൊക്കെ കഴിഞ്ഞ അടുക്കളപ്പണിയൊക്കെ
അടുക്കള പണിയൊക്കെ കഴിഞ്ഞു
എന്താ ചോറിന് കറിണ്ടാക്കി
കറി കുമ്പളങ്ങ മുതിര
ഏ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കോ
ആ
രണ്ടും കൂടിയോ ഇല്ല്യാ ഇങ്ങളൊന്ന് പറഞ്ഞന്നാണി
കുമ്പളങ്ങിം തക്കാളിം പച്ചമുളകും മഞ്ഞപ്പൊടിം, മുളക് പൊടിം, മല്ലിപ്പൊടിട്ട് വേവി ക്ക ഉപ്പുട്ട് അ കുക്കറിലാണെങ്കിൽ കുകറില് മങ്കലത്തിലാണെങ്കി മങ്കല തിലെങ്ങിനിം ആക്ക ന്ന്ട്ടത് ആ അത്യാവിശ്യം അത് വേ വെള്ളം കുമ്പളങ്ങ്യല്ലേ വെള്ളല്ലെ സാനല്ലേ അപ്പൊ അത് അടുപ്പ ത്തെച്ചിട്ടേഷം മുതിര വർത്ത് പൊടിച്ച് അതിലേക്കിട
പൊടിച്ചിട്ടോ?
അ മുതിര വർത്ത് പ്പൊ മുതിര വർത്ത്ട്ട് മിക്സീൽ പൊടിക്കാ
ആ അരക്ക മീൻസ്, തഴങ്ങരക്ക്ണ മാരി വെള്ളം കൂട്ടി അരക്കണ?
വേണ്ട, പൊടിച്ചിട
ആ, അയ്ലെന്തേലും ജീരകന്തേലുടണാ?
ഏ എ, തി തേങ്ങീല് ജീരകം ചേർക്കാ ഓ തേങ്ങയില് വലിയ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി ചേർത്ത് അരച്ച്
ആഹ
കറിൽ ഒഴിക്ക പിന്നെ പുളി കുറവുണ്ടെങ്കി തി പുളി കൂടി ഒഴിക്കാ
ഇണ്ട് വറവ വിടുക
ഉ പിന്നെ ഇങ്ങനെ പറവിട അത്രയേ ഉള്ളൂ
ഞാൻ ആദ്യമായിട്ട് കേക്കട്ടെ കറി ഇതെങ്ങനെ കുഴമ്പായി നിക്കുവോ
അതപ്പൊ കൊഴമ്പായിക്കളെ അങ്ങനെ നിൽക്കാ നീട്ടി ഇട്ടാക്കണ അങ്ങനെ ഇണ്ടാക്ക എങ്ങനെ ആക്ക നല്ല ടേസ്റ്റ് അത് കുറെ മുമ്പുള്ളൊക്കെ അറിയാ
ഞാൻ ആദ്യായിട്ട്
അപ്പൊ ഞാൻ എന്നാ അതൊന്ന വെച്ചു കൊറെ മുൻപ് വെച്ചിരുന്നാണ് ചെറുപ്പത്തിലൊക്കെ അപ്പൊ ന്ന് ച്ച് നോക്കിന്ന് കൊുമ്പളങ്ങ ഉണ്ടായിരുന്നുപ്പൊ
മുതിര ഉണ്ടായിരുന്നു ആ ന എന്ത വെച്ച നോക്കണം എന്നല്
പരീക്ഷിക്കണം വിളിക്കാം
അന്റെ നക്ക് എന്താ കറി
മും എങ്ങോട്ടും പോയില്ലേ
ഏ എവിടെ പോവാനാ
എല്ലാരും വിട്ടലില്ലയേ
ഉണ്ട് എല്ലാരും ഉണ്ട
കുട്ടികളക്കല്ലയ
കുട്ടികളെ എനിക്കല്ല ആങ്ങളുടെ കുട്ടികളുടെ
ഏ നിങ്ങക്ക് ആയിട്ടില്ല
എനിക്കല്ല കുട്ടികളുണ്ടാവണ്ട ഒക്കെ കഴിഞ്ഞു പ്രായക്കെ കഴിഞ്ഞു
ഏ ഏ പിന്നെ ഭർ താപോ
ആ മരിച്ചു
ആഹ് കുറായോ
ഇപ്പൊ അറുമാസം ആയളോ
ഏ അപ്പൊ നിങ്ങളിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ നിക്കണേ
അല്ല ഞാൻ എന്റെ വീട്ടില
പാണ്ട് പോവോ
അങ്ങിട്ട് പോണംന്നുണ്ട് കുറച്ച് ലോങ്ങാണ് ആ വിളിക്കും
ഏ അമ്മായിമ്മൊക്കെ ഇണ്ടാടാ
അല്ലേ അങ്ങനൊന്നുല്ല അ പ്രായമായ ആളാരത്ത് രണ്ടാമത്തെ
കല്യാണ ഏ നിങ്ങളതോ
എൻ്റെത്
ഹ പസ്റ്റിത്തെ ഡിവോഴ്സ് ആയതാവൂലേ
ആ ഫസ്റ്റ്ത് മരിച്ചരുന്നേ ഡിവോഴ്സാകാത മരി
ഏ അയിലും കുട്ടികളൊന്നുംല്ല
ഇല്ല
ഏ നിങ്ങക്ക് ഇവിടെ ആരൊക്കെയ ഉള്ള അപ്പൊ വീട്ടില്
ഇവിടെ അമ്മ ഉണ്ട് ആങ്ങളുണ്ട് നാത്തുണ്ട് അങ് ആങ്ങുടെ നാല് കുട്ടികളുണ്ട്
ഏ നാത്തൂനെന്നും കൊഴപ്പില്ലക്കൂലെ
അങ്ങെല്ല
കമ്പിനിയാണ് ഇപ്പൊ
ആഹ്
എന്തേ പണിക്കേണ്ടോ
പണിക്കൊന്നും പോണില്ലപ്പൊ കുറച്ച് മുമ്പ് പോയിരുന്നു കല്യാണ അത് ഉുമ്പ്യുരുന്നു
ഏ അപ്പൊ ഈ രണ്ടാം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കൊറച്ചായിട്ടുള്ളൂ വില്യാണം കഴിഞ്ഞിട്ട്
ഉം എട്ട് വർഷം അട നിന്നു
ആഹ് എങ്ങനെ മരിച്ചേ
അത് ഷുഗറൊക്കെ ഉള്ള ഒരാളായിരുന്നു ഷുഗർ ഒക്കെ കയറി അങ്ങനെ കാലൊക്കെ പഴു ത്തു മയിവായി അങ്ങനെ കൊറെ ഹോസ്പിറ്റൽ കേസയിട്ട് നടിക്കായിരുന്നു അങ്ങെ ലാസ്റ്റ് പിന്നെ മരിക്കപ്പെ പെട്ടെന്നായിരുന്നു വീട്ട് വീട്ടു തന്നെ ഇരുന്ന ഇരിപ്പിൽ അങ്ങ് മറിഞ്ഞ് വീണു അങ്ങ മരിച്ചു
ആഹ് അവിടെ ആരൊക്കെയ ഉള്ളേ
അവിടെ മക്കളുണ്ട് അവർക്ക് അഞ്ച് മക്കളുണ്ട് മരിമക്കളും ചെറുമക്കളും എല്ലാരും ഉണ്ട്
നാത്തൂമാരുണ്ടാ?
ഇല്ലല്ല നാത്തുമാരില്ല പെമക്കളും ഇല്ല മ് അഞ്ചാം ട്ട
ഏ അപ്പത്ത്തെത്രമത്തതാ
ഇവർക്ക് തന്നെ അഞ്ചാമക്കള് അഞ്ചുകുട്ടികളല്ലേ ഹസ്ബൻഡിന് അവരുമ്മ മരിച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചേ മ് മ്
ആ അപ്പൊ മക്കളൊക്കെ നല്ല ബോലെ തന്നെയാണ് കുല്ലേങ്ങളീറ്റ്
കുഴപ്പില്ല പ്പ ചെല്ലാൻ പറഞ്ഞ് വിളിക്കണോ ചെയ എനിക്ക് പോകാൻ ഒരുപാട് ലോങ് ആണ് അതുകൊണ്ട് ഒറ്റക്ക് പോകാനും വയ്യ ഇങ്ങനെ ഇരിക്കാണ്
ആ നിങ്ങിപ്പോ എത്രായി ഇങ്ങോട്ട് വന്നിട്ട്
ആ അവിന്ന് മരിച്ച ഒരാഴ്ച കഴിഞ്ഞൊക്കെ അവിടുക്ക് പോന്നു അവര്ന്ന എന്നന്നെ അവിടെ കൊണ്ടുവന്നാക്കി തന്നു മക്കളൊക്കെ കൂടെ പിന്നെപ്പോ
മക്കളെല്ലാരും കല്യാണം കഴിഞ്ഞ
നല്ലല്ലാണ് ക എല്ലാവർക്കും മക്കളുണ്ട്
ഏ അവിടെ സേഫ ആണല്ലേ
ഉ ഒറ്റത്തടി ഉള്ളവരൊക്കെ ഉണ്ടാവുമ്പോളാണേ
ആ
നമ്മള ഉമ്മമാരാവശ്യം പോല ഉം
ഓല് ഭാര്യയും ഭർത്താവും അങ്ങനെ നിന്നോട്ടെ കച്ചറൊന്നു ഇല്ലകുലേ മക്കളെ തമ്മിൽ മരക്കള് തമ്മിലൊന്നും
ഇല്ല അതിറെ മക്കള് പറഞ്ഞാല് ഇളേ മോനും മരോളും മാത്രമേ വീട്ടിലുള്ളൂ
പഹിയൊക്കെ വേറെ പോയി ഉ അപ്പൊ പിന്നെ തീരെ പ്രശ്ന ഇല്ല ഒലായി ഓല പാടായി നിങ്ങൾ എന്തെങ്കിലും ഒരു പണിക്ക് ഇറങ്ങാൻ പറ്റിയണ ഇറങ്ങിക്കളി എന്നാ പിന്നെങ്ങളെ ചെലവും
ഞാനിപ്പൊ എന്തെങ്കിലുമൊക്കെ പണ നോ കെനയാണ് പണി കിട്ടണ്ടേ പ്പ പ്രായമായതുകൊണ്ട്
ഉം എടുക്കാനും കഴിയണല്ലോ
ഉ അപ്പൊ എല്ലാർക്കും ഏജ് കുറവില്ലതതേ പറ്റുള്ളൂ
ആ
മുപ്പത്തഞ്ച് കൂടുതൽ കൂടി പോയാ മുപ്പത്തഞ്ച ആയിരം മേലെല്ലാവർക്കൊന്നുംപ്പ വർക്കില്ലല്ലോ
ഇല്ല
വാന മശ
ഇവിടെ ഉപ്പിമ്മക്കെ ഉണ്ടോ ഇങ്ങൾക്ക്
മമണ്ട് ഇവിടെത്തന്നെയാണ് ഉമ്മ ഉണ്ടാരരുന്ന അങ്ങളി നാത്തൂനൊക്കെ ഉണ്ടായി ഹലോ ഹലോ
മുഹറത്തിന്റെ നോമ്പൊക്കെ
ഓ മുമ്പ് തന്നെ
റത്തിന്റെ നോമ്പൊക്കെ കഴിഞ്ഞില്ലേ
നോമ്പൊക്കെ കഴിഞ്ഞു
ഇടുത്തിലെ
ആ എടുത്തു രണ്ടോമ്പ് അവിടെ പിന്നെ ആരൊക്കെ ഇണ്ട്
ഇവിടെ എറെ വീട്ടില് രണ്ട് അനിയന്മാരോ അമ്മിയ അച്ഛനോ
ഉം
ഹസ്ബൻഡിന്റെ വീട്ടില് നാലാം ആൺകുട്ടികള മൂത്തത് ഞാൻ
ആ
ഇക്ക വരാനായി
ആ അന്നെനത്തിയാളൊന്നും വന്നിട്ടില്ല
ആരും വന്നിട്ടില്ല ഒക്കെ നോക്കണണ്ട് കിട്ടിട്ടില്ല ശരിയായിട്ടില്ല ഓരോരോ പ്രശ്നങ്ങ കൊണ്ട് മുടങ്ങയാണ്
ആ
അയിന് നേരെ യെളയതന് തീരെം നീളില്ല
ആ
അപ്പൊ നിങ്ങളുള്ള കുട്ടികളെ പറ്റൂല്ലല്ലോ തീരെ നീളംല്ലാച്ചാ തീരെ നീളം കുറവാ
ആ
ഉം അപ്പൊ അയിനേക്കാളും നീളം കൊറഞ്ഞ കുട്ട്യളല്ലേ ഇപ്പൊ പറ്റുള്ളൂ അപ്പൊങ്ങനെ എല്ലോടത്തക്കും പോയി കാണാനും പറ്റണില്ല
ആ
ആ ഒരു പ്രശ്നത്തില്ങ്ങനെ നിക്കാണ് അഞ്ചന്മാരൊക്കെ ഒക്കെ ഇത്തിരിത്തിരി വയസ്സിന്റെ വ്യത്യാസെള്ളു
അപ്പൊ രണ്ടാക്കും കൂടി നോക്കുവാണിപ്പോ അഞ്ചനും എട്ടനും കൂടി നോക്കാ ഉം അനിയനാണെങ്കി നല്ല നീളവാണ് ഇന്തേയ്ന് അമ്മേ അച്ഛനു അച്ഛ നീളല്ല്യ അമ്മ നല്ല നീളണ്ട് അപ്പൊ മക്കളും തന്നെ രണ്ടാളല്ല നീളണ്ട് രണ്ടാള് തീരെ നീളല്ല്യ പിക്കൊരുമോണ്ടെ അയിന് രണ്ടു വയസ്സായിട്ടുള്ളൂ അതീരെ നീളല്ല്യ
അത് കൊച്ചച്ചന്റെ മോഡലാ ആഹ പിന്നെ അസ്ബൻഡ ജോലി ആ
ഉം
പിന്നന്താ ചോറും കറിയൊക്കെ എന്ത
ചോറും കറിയ അമ്മവിടെ പണിക്കോണോണ്ടേ
ഉം
അമ്മ ഒക്കെ റെഡി ആക്കി പോയീന്
ആ
ഉം ചിക്കനും ഉണ്ട് പിന്നെ ന്നലെ മീൻ കറി ഈ മത്തി തേങ്ങ അരച്ച് വെച്ചതേന്നു
ആ അവിടുത്തെ സ്റ്റൈല് പിന്നതാണല്ലോ തേങരച്ച് മീൻകറിയെക്ക
വറത്തരക്കൂ
ആ ഇക്കറിയാം
ഉം ചെലപ്പോക്കെ രസാ പക്ഷെ എന്നും കൂട്ടിയാ ചടപ്പാ ഉം മൊളകിട്ടേന വക്കൂല്ല
ആ മ മത്തി വിളിയക്കണ രസം
ഉം ഇവിടമ്മ വെറൈറ്റി ആക്കിനാണ്ട് കറിണ്ടാവും ചെയ്യേ മൊളകിട്ടാ കറിണ്ടാവൂല
ആ ശരിയാ
അപ്പൊ അങ്ങനാക്കിനാങ്ങാണ്ടാണ്ട് തേങ്ങരച്ച് വെച്ചതാ മത്തി പൊരിച്ചതുണ്ട് ന്ന് രാവിലെ ചിക്കനും വാങ്ങിയെച്ചൂന്ന് ന്നലെ ഫ്രിഡ്ജിൽ വച്ചുന്നേ ഞങ്ങള് വിടെള്ളത് കൊണ്ട് ഉച്ചത്തേക്കെന്തായാലും എന്തേലുക്കെന്ന് വേണ്ടേ അപ്പൊ ചിക്കനും വാങ്ങിന്ന അതും ഉണ്ടാക്കി വച്ചിന്ന്
ആ
ഇപ്പൊ തിന്നാ മതി ഇവിടാവുമ്പ പിന്നൊന്നും അറിയണ്ട
സുഖാണ്ലേ അമ്മ എന്ത്യോലിക്കോണ്
അമ്മ ഒരു ഹോസ്പിറ്റല്ലാ
ആ
ക്ലീനിങ് ആയിട്ട് പോവാ സ്റ്റാഫായിട്ടേ
ആ ആ
ഓ അപ്പൊ അങ്ങനൊക്കെയേണ് കാര്യങ്ങള് ഫ്രീയാവുമ്പക്കെങ്ങനെ വിളിക്ക്
ഓക്കെ
ഞാനും വിളിക്കണ്ട്
ആഹ ആഹ് ആയിക്കോട്ടെ
ഉം